ആഹ് കേക് സുഖാണ് ഇങ്ങനെ പോണ്. ഉം
ഇന്ന് ക്ലാസ്ല്ല്ല ല്ലേ പിള്ളേർക്ക്?
ഏ ക്ലാസില്ല അവര് രാത്രി ഇനി ഇണ്ടോ പറഞ്ഞ ഇനി രാത്രി ഉണ്ടാവില്ലേ ഇന്ന് വീട്ടില് ഇന്ന് വീട്ടിലല്ലേന്ന് ഞാൻ എന്റെ വീട്ടക്ക് പോകുന്നാണ് കല്യാണം കഴിച്ച കൊടുത്തന്ന്
ആഹ അപ്പൊ സ്വന്തം വീട്ടിലന്ന്
ആഹ സ്വന്തം വീട്ടില്ല എന്നെ കല്യാണം രണ്ട് കസിൻന്റെ കല്യാണം എന്റുമ്മന്റെ അന്റെ മോളെ കല്യാണം മേമന്റെ
ഓ കല്യാണത്തിന് പോവാ നിക്കാണോ
കല്യാണത്തി പോകവാൻ നിക്കാണ് അപ്പൊ ഇന്നലെ രാത്രി പോകന്ന നാളെ കല്യാണം ഇന്ന് രാ ഇന്ന് തലേന്ന്
ആഹ ഇന്ന് വൈകീട്ടല്ലേ പരിപാടി
ട്ട് പിന്നെ നാളെയാണ് കല്യാണ നാളെ നാളെയാണ് ഇന്ന് തലേന്ന പരിപാടികളൊക്കെ ഉണ്ടാവോ കല്യാണ
ആഹ് ആഹ് ഞാൻ ഫോട്ടോ കണ്ടായിരുന്നു ഇട്ടേക്കുന്നത്
ആഹ ആഹ അ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മോക്ക് എന്ത് ഡ്രസ് തീ അടിക്കാണ്ടായിന അപ്പൊ ഇന്നലെ അടിച്ചു തീർക്കിയേന് കല്യാണത്തിന് ഇടാണ്
ചേച്ചിതായ്ക്കോ
അത്യാവശ്യോ എനിക്കും ഒക്കെ തയ്ക്കാ ഉം അ ആ എ ആ എനിക്ക് ഉം. അപ്പൊ നാളെക്ക് ഇടാൻ വേണ്ടി ഫുള്ളാക്കി രാത്രി നിങ്ങളോട് ചോദിച്ചപ്പം ബിസിയാണ് പറഞ്ഞ്.
ആ അതെ അതെ
പിന്നെ ഒരു പകല് പിന്നെ ഹോസ്പിറ്റലില് പോയി ഒക്കെ തിരക്കേ ഇന്നല്ലേ?
ആ അത് കൊഴപ്പില്ല. അപ്പൊ എപ്പഴാ വീട്ടിലേക്ക് വന്നേ?
ഇന്നലെ രാത്രി എത്തിട്ടേയുള്ളു.
ആ അപ്പൊ എല്ലാവരും വന്നോ? വീട്ടിലെ എല്ലാവരും?
ആ ആ താത്തി അനിയത്തി അവരൊക്കെ ഇണ്ട് എല്ലാരും ഇണ്ട് എല്ലാരും കൂടി അങ്ങോട്ട് പോണം കല്യാണല്ല വീട്ടേക്ക്.
ആ വൈകീട്ടല്ലേ പോവോളൂ?
ആ വൈക്കിട്ടേ പോവുള്ളു. ഫ ഉം ഉറ്റി ആ ഡ്രസ്സ്
ഡ്രസ്സൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് എവിടെ എവിടൊക്കെ പോണം? ദൂരെ പോണോ?
ഒരു ബസ് ഒക്കെ കേയറി പോണം.
ആ
ഉം. ഞങ്ങടെ നാട്ടിലില്ല.
നാട്ടിലില്ല അല്ലെ?
ആ
ബസും കുറവാ അല്ലേ? ആ ഞങ്ങൾക്ക് അടുത്തുണ്ട് എന്നാലും കുറച്ചുകൂടി നല്ല നല്ല ഡ്രസ്സുകള് കിട്ടണഎങ്കി ഏ ഇപ്പൊ കൊറച്ച് കൂടി പോണം. അടുത്ത ഡ്രസ് അത്യ ആവശ്യനുള്ളതൊക്കെയുണ്ട്. കുറച്ചും കൂടി നല്ലതൊക്കെ കല്യാണത്തിനൊക്കെ വേണ്ടിട്ടോ ക്കയാണെങ്കി അരമണിക്കൂർ പോണം ഉം
ഹലോ
ഞാൻ കൂടുതലും തയ്ക്കലാണ്. എന്നാലും നല്ല തുണി കി തൻ വേണ്ടിട്ട് കുറച്ച് നല്ല കടയിലൊക്കെ പോകും.
നിങ്ങള് തയ്ക്കോ? അവിടെ മെഷീനെക്കെ ഉണ്ടോ? ഏ തയൽ മെഷീൻ ഏ അറ്റ ഏ ഇങ്ങനെ ചെ ചെറുത കർ അടക്കിവെയ്ക്കാറില്ലേ?
ക്ഷേ ഞാൻ എന്തെങ്കിലും കീറിയത്ണ്ടെങ്കി അടിക്കും ഷെയ്പ്പെയ്യാൻ ചെയ്യും അല്ലാതെ അടിക്കാനൊന്ന് അറിഞ്ഞൂടാ
ഉം ഞാനും അങ്ങനെ തന്നെ പിന്നെ ഞാൻ ചെറുതായി മോക്കൊങ്ങനെ ഉടുപ്പ് അങ്ങനത്തൊക്കെ അടിച്ചു അങ്ങനെക്കെ ഒപ്പിച്ചു വല്ലടിയൊന്നുല്ല
അത് നന്നായി എനിക്ക് പഠിക്കണോന്നിണ്ട്
പോയിനി അവല്ലാതെ പഠിച്ചീല കൊറ രണ്ടു മാസം പോയിഞ് പിന്നെ നമുക്ക് ചെറുതായപ്പോളെ പോയി പിന്നെ വല്ലാതായിമമ്മുക്ക് പോയി നോക്കിയില്ല മടിയായിട്ട് ഇപ്പ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടട്ട് ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കും
ആ യൂട്യൂബ് നോക്കി പഠി ക്കാലോന്ന് വിചാരിച്ച് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞ താ പ്പൊങ്ങനെ തയ്ക്കലൊന്നുല്ല അപ്പൊ അതിന്റെ കത്രികയൊക്കെ മൂർച്ച പോയി കളപ്പോയി അതുകൊണ്ടിനി കത്രികയും മേടിക്കണം അന്നാലേക്കെ എല്ലാം തൊടങ്ങാൻ പറ്റുള്ളൂ
ഏ കത്രിക ഇതൊക്കെ ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ഓക്ക് മോക്ക് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അടിക്കും അങ്ങനെ നിതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ മിടി അങ്ങനെത്തൊക്കെ അടിക്കും ഉം ഉം ഹങ്ങനെ ആ ചവിട്ടി എടുക്കണ ആ ചവിട്ടി എടുക്ക സാധാ മെ ഇനാ ചവിട്ടി അടിക്കണ ചെറിയ മെഷീൻ നമ്മട വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പ
ആ ആ സാധാരണ മെഷീൻ. ഞങ്ങൾടെയും സാധാരണന്നെയാ ചവിട്ടി അടിക്കുന്ന തന്നെയാ സാധാരണ
കറിന്റ കറന്റിന്റ
അല്ലല്ലല്ല അത് വെച്ച് മോട്ടർ വെച്ചിട്ടില്ല അ കാരണം ഞങ്ങൾക്ക് അങ്ങനെ തയ്ക്കാനൊന്നും അറിഞ്ഞൂടാ അങ്ങനെ തയ്
ആ ഏ ഒരു മെഷീൻണ്ടാവണം ന നല്ലതാണ് മെഷീൻ നമ്മുക്ക് ഷെയിപ്പാക്കാനും ഒക്കെ ഇപ്പൊ റെഡിമേഡ് വാങ്ങാണെങ്കിൽ അടിക്കാനൊക്കെ ഉണ്ടാവുല്ലോ
ആ അതുണ്ടാവും ശരിയാ
ഉം
എനിക്ക് പക്ഷെ കൂടുതലടിക്ക ഇന്ന് നീന്തലിന് പോകിണ്ട് വൈകീട്ട് ആറ്മണിക്കാ
പഠിച്ചോ
ഉം ഏകദേശം പഠിച്ചു പക്ഷെ ഇനി നാല് നാല് ക്ലാസ് ആയിട്ടുള്ളൂല്ലോ ഇനിയും കിടക്കാണ് ക്ലാസ്സ് മത്ത ഇരുപത് ഗക്ലാസ് കിട്ടും അതുകൊണ്ട് ഇനിയും കിടക്കാ ഇല്ല ഇില്ല ഞാൻ മാത്രേ പോള്ളൂ ഞാൻവിടുന്ന് കേറി പോകവും വൈകുന്നേരം ആവുമ്പോ
ഏ പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലുംക്കെ ഉണ്ടോ ഏ
അല്ല അങ്ങനെ എല്ലാവർക്കും ഞാൻ കുറേ പേരെ വിളിച്ചു പക്ഷെ അവർക്കൊും അെ നീ പഠിക്കാൻ താല്പര്യമല്ലന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ എത്രായിട്ട് അങ്ങടെ പോയി എനിക്ക് നല്ല താല്പര്യമായി അാണ്
ഏ നിങ്ങടെ അവിടെ എങ്ങനെ നീന്താൻ പറ്റി എന്തൊക്കെ ഉണ്ടോ വീടിന്റെ അടുത്ത്
വീടിന്റെ അടുത്ത് നീന്താന്ന് പറഞ്ഞാ കൊള്ളമുണ്ട് പക്ഷെ അത അത്ര നല്ല വൃത്തിയള്ളതല്ല അതുകൊണ്ട് അ അങ്ങനെ അറിഞ്ഞൂടാ ഞാാനിപ്പ പഠിക്കുന്നത് സ്വിമ്മിംഗ പൂളിലാണല്ലോ അതില ആഴം ഇല്ലല്ലോ കൊളത്തിലൊക്കെ പെട്ടെന്ന് പോയ് ചാട് ടാനൊരു പേടിയൊക്കെ ഇണ്ട്
പിന്നെ ഫുഡൊക്കെ ചായ ഫുഡൊക്കെ ആയോ ചായ കുടിച്ച്
ആ രാവിലെ ചായ കുടിച്ചു ശൂ ആ എന്തായിരുന്നു? ഉപ്പുമാവായിരുന്നു ഇവടെ.
ഏ
എവടെയോ
ഇവടെ ദോശേനി
ദോശ
ആഹ്
അപ്പ കല്യാണായിട്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടോ?
ആഹ് എല്ല എല്ലാവരും ആ എല്ലാരും ഉണ്ട്. ഞങ്ങള് ഇവിടുന്ന് ഇവിടെന്റെ താത്തന്റെ അനിയത്തിന്റെ ഒക്കെ മക്കള്ണ്ട്. പിന്നെ കാക്കന്റെ മക്കള്ണ്ട്. അങ്ങനെണ്ട് ഇഞ്ഞി ഞങ്ങളെല്ലാരും അങ്ങട്ട് പൂവാ. അവിടെ എല്ലാരും ഉണ്ടാവും. കസിൻസ് എല്ലാരും.
ആ ആ പ്പടി ച്ചു പൊളിക്കാലോ
ആ ആ ആ
ദൂരെയാണോ വീട് കല്യാണം നട
അ ആ കോ കൊറ കൊറച്ചൊക്കെ പോണം. ഒര് ബസ്സൊക്കെ കേറി പോവാണ്ട്.
ആ അവടെ ചേച്ചീടെ വീട്ടിൽ അവ ടെ ബസ്സൊക്കെ വരുന്ന സ്ഥലോ
ഇവിടുന്ന് എങ്ങാടേക്ക് ഓട്ടോ വിളിച്ചു പോണോ അവിടന്നാണ്ട് പിന്നെ എപ്പള് എപ്പള് ബസ് ഇണ്ട്. ഇങ്ങളവിടുന്ന് ബസ്ണ്ട്. ഇന്റെ കല്യാണം കഴിച്ച അവിടന്നാണ് ബസ് ഇല്ലാത്ത്.
ആഹ് ആഹ് ആഹ് ഹ് മഴയൊക്കെ ഉണ്ടോ ഇന്ന്
മയ ഇന്നില്ല. ഇന്നും ഇന്നലെ രാത്രീം ഇല്ലേനിം അവിടേണ്ടോ? ഇന്ന് ഇവടെ വെയിലാ
ഇവിടെ ഇല്ല. ഇവിടെ നല്ല വെയിലാപ്പോ. ചൂടും വെയിലും.
ഏഹ് ബർത്ത്ഡേ പാർ ട്ടിയൊക്കെ എങ്ങനെ ഇണ്ടായിനി?
ബർത്ത്ഡേ കൊഴപ്പൂല്ല. രസായിരുന്നു കാരണം എല്ലാ പിള്ളേരേം കസിൻ സിനെയൊക്കെ കണ്ട് കൊറെ നാളായി എല്ലാവരേം കണ്ടിട്ട് ആ ഫോട്ടോസൊക്കെ എടുത്തു. ഇന്നലെ രാവിലെ ഞാൻ വന്നത്.
ഉം
പെഷ്യൽ എന്താ
ഉച്ചക്ക് ചോറുണ്ട് ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങട്ട് പോവാ ഉച്ചക്ക് ചോറും ചിക്കൻ കറിയാണ് ഉം
ആ ആ ആ
ഉം
അപ്പൊ ഇന്ന് ആ വീട്ടിലാണോ താമസിക്കണേ
ആ എന്നാ അവിടന്നേക്കാ താമസിക്കും രാത്രി ഇങ്ങിട്ട് പോരാന് നമ്മെ ഫംഗ്ഷന് ഒക്കെ കഴിഞ്ഞ് പോരാൻ വണ്ടി ട്ടൂല അപ്പ അവിടേക്കാരും നാളെ രാവിലെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് ആ ആഹ് അവിടെ വീട്ട് നാളെ രാവിലെ പോരും അവിടുന്ന് വീട്ടിലെത്തിട്ട് പിന്നെ ഡ്രസ്സ് ഇതൊക്കെ ചെയ്തട്ട് ഇനി അങ്ങട്ട് പോകും കഴിയണം
അപ്പോ സമയോ ആ നേ രാവിലെ തന്നെ കല്യാണത്തിന്റെ പരിപാടി തുടങ്ങൂലേ
രാവിലെ അങ്ങനെ ഒരു പത്തര പത്
ആഹ് അതിനുള്ളിൽ പോയി വരാല്ലേ
ആഹ് ആഹ് പിന്നെ ഓഡിറ്റോറിയ ഓഡി പെണ്ണിന്റെ വീട്ടുകാരാ പെണ്ണിന്റെ വീട്ടുകാര് ഉം ഉം ചെക്കന്റെ വീട്ഞങ്ങള്ക്കെ വീടിന്റെ അടുത്താണ്കുറച്ചൊക്കെ അടുത്താണ്
അടുത്ത് ന്നെയാണ് ഒരേ നാട്ടിൽ തന്നെയാണല്ലേ
ആഞ ഞങ്ങളെ നാട്ടില് ഓള വീടെക്ക ഞങ്ങള് വീടിന്ന് കൊറച്ചെങ്ങട് പോകണം
ആ ആ ആ കൊള്ളാം
പിന്നെ പെങ്ങള ങ്ങനെ ചെക്കൻന്റെ വീട്ടിക്ക് ങ്ങട്ട് വരുമ്പോനേ ട്ടക്ക് വന്നാട്ട് പിന്നെ ഞങ്ങള വീട്ടിലക്ക് പോരാ
ആഹ എളുപ്പയി പിന്നെ
ഓയി
പിന്നെ ന്താ അമ്മയെക്കെ മുത്തശ്ശി ആ അമ്മൂമ്മ ഉണ്ടേ പറഞ്ഞ അമ്മൂമ്മന്റെ വർത്താനൊക്കെന്ത സുഖമാണോ
അമുമാര്കൊഴപ്പല്ല ആ വയ്യാത്ത ആളാണ് നടക്കൊക്കെ ചെയ്യെങ്കിലും പിന്നെ ഓർമ്മ ആ പ്രായമായതാണ് അ ഓർമ്മയടെ കൊഴപ്പണ്ട് ഇങ്ങനെ സംസാരിച്ച്ു തന്നെ വീണ്ടും വീട്ട് നമ്മളോട് ചോദിച്ചൊണ്ടേ ഇരിക്കും
ആഹ
അങ്ങനെ ഒരു പ്രശ്നം വേറെ കൊഴപ്പൊന്നില്ല പിന്നെ അവരെ വിടെന്ന് ടി വി കാണുന്നു
ആ ഫുട്ബോൾൊക്കെ കാണുവോ
ഫുട്ബോൾ കാണാ അല്ല ഞാൻ ടിവിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആ ഒരു ആപ്പേ അതുകൊണ്ട് കാണാൻ പറ്റില്ല
ഏതങ്ങനെ ഏതഴ
ഇപ്പൊ യൂട്യൂബില് സിനിമ കാണും അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലെ സിനിമ കാണും
മു
ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നു പിന്നെ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ ഒക്ക ഉണ്ടാവല്ലോ
ആ, ആ, അതൊക്കെ കാണുവല്ലേ
അതൊക്കെ കാണൻ ഇഷ്ടാ, ഉം യൂട്യൂബിലല്ല അത് ഹോട്ട്സ് സ്റ്റാറിൽ കിട്ടും നെ നറ്റ്ഫ്ലിക്സിൽ ഉണ്ടാവും അങ്ങനെ അങ്ങനെ അങ്ങനെ സമയം കളയും
ആ ഉം, ആ, ആ